ആഹ് സുഖാണോ?
സുഖാണ്
മഴെണ്ടോ മഴയു
ഇന്ന് ഇന്ന് മഴന്നേണ്.
ആഹ് ഇവിടെയും മഴ തന്നെയാണ്. ഇവിടെ മഴ തന്നെ ഇന്നലേന്നും മഴ അങ്ങനെ ഇണ്ടായിട്ടില്ല ഇന്ന് മഴ തന്നെ.
ആഹ് ഇവിടേ അങ്ങനെ തന്നെ ഇപ്പൊ കൊറച്ച് കൊറവിണ്ടിട്ടോ. ഇപ്പൊ കുട്ടികളെ സ്കൂളിക്കൊക്കെ ആക്കി വന്ന് ഞാന്.
ആഹ് കുട്ടികള് പോയ ശേഷം അ പ്പ കുട്ടികള് പോകുമ്പോല്ലാം മഴ തന്നെയാണ് കൊട പിടിച്ചിട്ട് തന്നെ പോയെ വ വണ്ടികേ
ന്നട്ട് കോണ്ടാക്കി വരും.
ആഹ് വണ്ടി വാ വണ്ടി എടുക്കും.
ആഹ് സ്കൂട്ടീല് കൊണ്ടാക്കിട്ട് വരും. അടുത്താണേ വണ്ടി ക്ക് പറഞ്ഞയക്കാല്ല ദൂരില്ലേനും എന്നാ നടക്കാനായിട്ടല്ലേനും.
പക്ഷെ ഇവിടെ അടുത്ത്ന്ന് പറന്നാല് നടന്നാലൊരു പിന്നേ അര നമ്മ നടന്ന് തീരുമ്പോ മുക്കാ മണിക്കൂറോളം എത്തും. വണ്ടിക്കാണെങ്കി ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ടെ ത്തും പക്ഷെ ബസ്സിന് ഭയങ്കര പൈസയാ ആയിരം ഉർപ്യ ഒരു കുട്ടിക്ക്.
ഏഹ് ഒരു വർഷത്തിന് ഒരു മാസത്തിനില്ലേ?
ഒരു മാസ് ഒരു കുട്ടിയല്ല രണ്ട് കുട്ടികളാ.
ആഹ് അത് ശരി
നമുക്കിപ്പ മഴയത്തമ്മ റിസ്ക്ക് എടുത്ത് സ്കൂട്ടറുമ്മ കൊണ്ടാ ക്കലൊന്നും നടക്കൂല എന്ന് വെച്ചാ അതു ഡബിൾ
ആഹ് ബുദ്ധിമുട്ടാണേ ഞാനെന്താറിയോ ഇവിടെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെ നമ്മള് നട ക്കാണെങ്കില് ഒരഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് കറക്റ്റ് എണ്ടാവൂല്ല. പക്ഷെ ഇവിടെ പോണ വൈക്ക് ശ്മശാനെണ്ട് അപ്പൊ കുട്ടികക്ക് പേടിയാണ് ഭയങ്കര കാട് മൂടി കെടക്കാണ് അവിടേ. ഉ
ല്ലന്റെ എന്റെ മക്കക്ക് പിന്നെ ഏഹ് അങ്ങനെയല്ല ഇത് പോകുന്നിടത്ത് മഴയാന്ന് ഹൈവേയിലാണ് പോണ്ട് നടന്നിട്ടൊന്നും പോകാനൊന്നും കഴിയില്ല നടന്ന് പിന്നെ മുക്കാ മണിക്കൂറ് കറ ക്റ്റ് കുട്ട്യളെയും കൊണ്ടാവുമ്പോ ഒരു മണിക്കൂറന്നെ ആവും നമ്മക്കന്നെ ആവൂല്ല ഞാന
പിന്നെ എന്താന്നറിയോ പണ്ടൊക്കെ ഞമ്മളൊക്കെ സ്കൂ കോയിന്നന്ന് നടന്നന്നെ പോയീന്.
നമ്മളോ മുക്കാമ മു മുക്കാ മണിക്കൂറ് നമ്മ നടന്നി ട്ടാ പോയെ തിരിച്ചും.
ഞങ്ങളൊക്കെ ഒന്ന് ഒന്നര മണിക്കൂറോളം നടക്കട ഞങ്ങളെ ഭാഗത്തൂന്ന് കുറേ കുട്ടികളുണ്ടാവും
ആഹ് നമ്മ അങ്ങനന്നെ വള്ളം ഏഹ് മഴ പെയ്താല് പാവാട മേല വരെ കേറ്റീട്ട് ഓഹ് മുട്ടിനും മേലയാന്ന് അതൊന്നും ഓർക്കാൻ വയ്യ ഇപ്പളത്തെ കു ട്ട്യളോട് പറയാൻ കഴിയോ ആഹ് ഇത് ഏഹ് കൊ ബ പാവാട പിടിക്കണം കൊട പിടിക്കണം ബേ ഗ് പിടിക്കണം ഓഹ് അന്ന് അവസ്ഥ അത് നമ്മളെ മക്ക‌ക്കില്ലല്ല നമ്മളെ മക്ക നനയാതെ. ഏഹ് കഷ്ടപ്പെടാതെ സ്കൂളി പോണോന്നല്ലെ നമ്മ വിജാരിക്കു.
ഉം അതന്നെയടേ പിന്നെന്താറപ്പത തില പേടിയാണ് അന്നത്തെ കാലല്ലല്ലോ ഓരോ അപക
ഇത് വീട്ടിന്റെ ആഹ അല്ല നായ്ക്കളും വണ്ടിയും പേടി ണം നല്ല വാങ്ങ പോകന്ന ആളന്നെ വന്ന് കുത്തിക്കോല്ല വീട്ടിലും സുരക്ഷിതല്ല ആരെയും വിശ്വസിക്കാൻ കഴയില്ല മക്കളെ നമ്മുക്ക് ഏവിടെയും പോവാൻ കഴയില്ല അമ്മ
അതാണ് ഞാനൊക്കെ ജോലിക്ക് പോകാത്തതാണ് ഈ കുട്ടികളെ ഈ സ്കൂളും മദ്രാസും കൊണ്ട നമ്മുക്കൊന്ന് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇവല ആക്കാനൊ ഒരു സ്ഥലം ഇല്ല പോലും സ്കൂളിട്ട വരുമ്പോൾും മദ്രസട്ട് വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ ആ വീട്ടിൽ ഒരാളില്ലെങ്കില്
ആ ഞാനും ഭർത്താവും മക്കളും മാത്രേ ഇവിടെ ഇല്ലൂ അതുകൊണ്ട് പിന്നെ എടയും പോവാനും വയ്യൂല അവരില്ലാതെ പോവൂല്ല
ഞാനും കുട്ടിയള്ളൂ എന്നെ ഇപ്പ ബുദ്ധിമുട്ടേ ആരെ ആക്കി പോകാനൊരു ജോലിക്ക് പോകാൻ നിവർത്തിയില്ല
എന്താ എന്താ എന്തെങ്ങും ഏ ജോലി ചെയ്തി
ഞാന് ആ ഞാൻ ബികോം വരെയാണ് പഠിച്ചത് ഞാന് മെഡിസിന്റെ ഹോൾസെൽ ഷോപ്പിൽ വർക്ക് ചെയ്തേനി
ആ ഞാൻ പിന്നെ ഇപ്പ പി എസ് സി ആണ്
പോയപ്പോ എടത്തേകണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് പോയി നഷ്ടപ്പെട്ട് അത് പുറത്ത തള്ളി എന്നൊരു അസുഖം വന്ന കാണ്ട് കൃഷ്ണമണി പുറത്തക്ക് തള്ളി നമുക്ക് കണ്ടാൻ മനസ്സിലാവൂില്ല സദാ എല്ലാരും പോലെത്തന്നെ നോർമൽ ആണ് പക്ഷെ ഇടത്തേ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് പിന്നെ കമ്പ്യൂട്ടറിലൊക്കെ നോക്കാനൊക്കെ ബുദ്ധിമുട്ട് എങ്ങനെ ഇല്ല ഇല്ല പ്രഷറും ഷുഗറും എനിക്ക് നോർമല നോർമലന്റെയും തായേന എപ്പോളും വരി അത് അങ്ങനെ അസുഖമാണോല്ലോ കണ്ണിന് വരുന്നെ ഒരു അസുഖ ആണ് എന്നാ പറഞ്ഞത്
ഞാൻ കണ്ണാടി ഇട്ടിട്ടാ ഏഴാം ക്ലാസ് മുതലേ
ആ കണ്ണാടി ഇട്ടാലും ശരിയാവല എനിക്ക് എനിക്ക് നീ ഇങ്ങനെ എന്താ കണ്ണ് മാറ്റി വെക്കണം ആരുടേരൊക്കെ കണ്ണ് ഉ അതെനിക്ക് പേടിയായിട്ട് ഞൻ ചെയ്തിട്ടില്ല പിന്നെ ചെയ്ത് കഴിഞ്ഞാലും കണ്ണ് പഴുക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം പൊടി ആവാതെ തീ കത്തി
ആ മക്കളെല്ലാം ഇല്ലേല്ലേ നമ്മ വെറുതെ ആര അമ്മ അമ്മക്കൊരു പണിയും ഇല്ലെങ്കും ഒക്കെ അതെല്ലാം ചെയ്യാം എന്തെങ്കും ആയിപ്പോയാ നമ്മക്ക് അതും സങ്കടം നമ്മളെ മക്കളെ നോക്കാനും ആളില്ല സങ്കടം
അതന്നെ അപ്പൊ നമ്മുക്കിപ്പ ജോലിയൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല സ്കൂട്ടി പിന്നെ സ്കൂൾക്ക് ഇത്രയും ദൂരം നടന്നു പോയിന്നേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഓരോ സ്ത്രീകൾ ഇങ്ങനെ സ്കൂട്ടി അന്നേ എല്ല ആഗ്രഹമാണ് അതിപ്പോഴ സാധിച്ചതാ
പക്ഷെ എനക്ക് വാങ്ങിട്ട് ഇവർക്ക് വണ്ടിയുണ്ട് എനക്ക് പെടി നമ്മള ഇടുത്തെ റോഡ് നേരെ പോയിട്ട് കേറൽ ഹൈവേ അതും ആടങ്ങനെ ഒരു കുത്തനെയള്ള സ്ഥലന്ന് അപ്പൊ അവിടെ നിക്കണം അപ്പം നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പുറത്തന്ന് വണ്ടി
അല്ലെ സ്പീഡിലതു തട്ടും
അല്ല നമുക്ക് അവിടെ പോയി നിക്കാ നിക്കാതെ ഗതിയില്ല അത് കൈ വിട്ടാ ബേക്കോട്ട്
ആഹ് അതന്നെെ കയറ്റത്തി ഇങ്ങനെ നിർത്തി വെക്കേണ്ടി വരും
ആഹ് മക്കളെ കൊണ്ടാനും പിന്ന ഇല്ലത് ഇപ്പുറത്തെറ അത് ഇറക്കാം അത് ഒന്നരെ ഇറക്കാം അവക്ക് ഇറങ്ങാനന്നെ പേടിയാ എന്നാൽ പിന്നെ ഉരുണ്ടിട്ട് വീകുന്നൊക്കെ ഒരു പേടി
തന്നെയാണ് അങ്ങനത്തെ സ്ഥലൊക്കെ അയിക്കൂടെ കുട്ടികളും മ്മളൊക്കെ ആകുമ്പളേ
പോയി വീണ് കഴിഞ്ഞാൽ അത് അല്ല പണി നോക്കാനല്ലല്ലോ ഞാൻ കിടന്നാ കിടന്നയില്ലേ
അതാണ് നമ്മളക്കൊക്കെ എന്തേങ്കിലും സംഭവിച്ചാല്
അതന്നെ ഇപ്പൊ ഞാൻ ഉണ്ടായിട്ടുള്ള സമയം ചെയ്യുന്നില്ല മക്കളെയും കൊണ്ട് അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ എന്തായിക്കും അവസ്ഥ രാവിലൊ ചടാ പടാ ചടാ പടയാണ് ഓരോന്ന് ഓരോന്ന് ഇതാക്കിയിട്ട് അവര് അയക്കുന്നു
അതന്നെ ഞാനന്നേപ്പോൊ കൊറേ ദിവസം മുടങ്ങി എനിക്ക് ഈ തലയോട്ടിക്ക് വിള്ളൽ അന്നീനും സി എസ് എഫ് ലീക്കേജി അറും നമ്മൾ ഈ തര ചോർന്ന് ചുറ്റുള്ള ഒരു ആവരണം പൊട്ടിട്ട് അതിന്റെ ലിക്വിഡും മുക്ക കൂടി ഇങ്ങനെ ഒലിച്ച് വരിക എന്നിട്ട് ഇപ്പ അത് എന്താ പറയാ സർജറി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ കൊറെേ റസ്റ്റായി കുട്ടികക്കെ അങ്ങനെ കൊറെ ക്ലാസ്സൊക്കെ പോയി
ന്നല്ല
ആ അത് എന്താന്ന അറിയില്ല അത് ഹൈപ്പർ ടെൻഷൻ കൂടിയിട്ടാണോല്ലോ
ഒറ്റക്കകുമ്പോ നമ്മക്ക് ഭയങ്കര ടെൻ ആ ഇതുാണ് സമ്മർദ്ദ
ആഹ്ന്താ അറിയോ നമ്മള് കുറേ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവകുമ്പോ നമ്മളി ഇങ്ങനെ ആലോചിച്ചിരിക്കല്ലേ
ആ അതന്നെ എടുന്നാ നമ്മുക്ക് കി എന്തെങ്കിലും പണി കിട്ടിയെങ്കിൽ പറഞ്ഞ് ഭർത്താവിനെ സഹായിക്ക ഭർത്താവിനോട് ചോദിച്ചാ ഭർത്താവിന ഇതിനാംകട്ടി ഇതുള്ള തീർ പക്കണ്ടേ ഇങ്ങോട്ട് പരാതിയും പറ
ഭയങ്കര സങ്കടെന്നു ഭയങ്കര ഇടങ്ങേരെ ണു നക്ക് ടെ പക്ഷന്നറിയ നമക്ക് കൊയിഞ്ഞ സമയം നമ്മളെ വീട്ടുക്കും കൂടി പോവാനക്കാതെ
നമ്മക്ക് പിന്നെ അതൊന്നുംല്ല ഇടെ എന്ത നമ്മള എന്റെ ഇശ് ഇണ അത് പിന്നെ
ആഅതൊരു ഭാഗ്യണട്ടോ ഈ കല്യാണം കഴിച്ച വീട സ്വർഗ്ഗമാകാന്നില്ലതൊരു വല്യ
അല്ല ഇത് കല്യാണം കഴിച്ച വീടല്ല ഞാൻ വേറെയാ നിക്കുന്നേ
ഏ അതല്ല ഇപ്പൊ ഞങ്ങള് വേറെയാണ് ഇപ്പ നമ്മുക്ക് സുഖമാണ് നമ്മളെ ഇഷ്ടത്തിനാണ്
അല്ല എനക്ക് കല്യാണം കഴിച്ച മുതൽ നമ്മളെ നാട്ടില് കല്യാണം കഴിച്ചാൽചെ ഞാൻഎന്റെ വീട്ടിലാ നിക്കണ്ട പക്ഷെ എഎന്റെ എന്റെ ഇത് കൊണ്ടല്ല ഇവര് ഇവർക്കൊരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട് ഒരു അതുകൊണ്ട് ഇവര് നാട്ടിലേക്ക്ന്നെ തിരിച്ച വന്ന് അതുകൊണ്ട് അവരെ വീട്ടിൽ നിക്കാനും കഴിയൂല്ല അത് ഭയങ്കര ദൂരന്നാണ് ഭയങ്കര തണുപ്പ പോവാണ് നമ്മള്റൂമ്എടുത്ത പക്ഷെ പിന്നെ വർത്തം ഇപ്പ നമ്മക്ക്
ങ്ങളിപ്പോ റന്റിനാണോ സ്വന്തം വീടാണോ
റന്റിനാ ഇവിടെ വീട്എടുക്കൂല ഇവിടെ പിന്നെ പ്രളയം അങ്ങനെല്ലം വന്നൊണ്ട് ഇവിടെ ശരിയാവൂല്ല
അയ്ശരി
ആ ഇപ്പം സമാധാനം എന്റെ നാട്ടിലേക്ക് പോവും അവിടെ വീടുണ്ട് ആ അവടെ ഉമ്മ അനിയത്തി അനിയൻ മൂന്ന് മക്കളാ നമ്മൾ ഞാൻ മൂത്തതാ അപ്പൊ പിന്നെ അവിടെ നിക്ക നമുക്ക് വീട എടുക്കുന്നത്‌വരെ നിക്കാലോ വാടക കൊടുക്കണ്ടല്ലോ വാടകകൊടുക്കുന്ന പൈസ ണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടോഅയ്യായിരം വാടകയും കൊടുത്ത് ഇത് വരെക്കൊണ്ടന്നെ ഇവര് പഠി ചി നാൻ അന്ന് വരണ്ടാ പറഞ്ഞ
ഉം ഉം
ആ ഇപ്പൊ ഇവിടെ വന്നിട്ട് കൂടെ ആരു ഇല്ല എന്റെ വീട്ടാർക്ക് വരാനും കഴയില കൊറെേ ദൂര അല്ലെ
അതന്നെ ഞങ്ങളും പത്ത് വർഷം വാടകക്കേര്ന്നു ഇപ്പളാണ് വീടൊക്കെ വെച്ച് മാറിയത് ആ വാടകക്ക് നടക്കണ ഒരു ബുദ്ധിമുട്ടേ നമ്മൾ സാധനങ്ങളൊക്കെ കെട്ടി പൊർക്കി ഒരു സ്ഥലത്ത്ന്ന് ഒര്
ആഹ് ഇനി നമക്ക് ഒരു റുമ്കിട്ടിയാൽ മാറും എന്താന്ന് വച്ചാ നമ്മ ആദ്യ ഒരു വീട് നിന്ന് അപ്പൊ അവര് അത്
ബുദ്ധിമുട്ടാണ്സ്കൂൾ ഒക്കെ മ്മള് അയ്നൻസരിച്ച് മാറണ്ടേ
ആഹ അല്ലേ നമ്മ ആദ്യം ഇപ്പൊ എന്റെ മോള് മോള് ഒന്നാം ക്ലാസ്സില് മോന് എൽ കെ ജി ലാഏ പക്ഷ അതപോലെ ഇപ്പൊ ചേർത്ത പക്ഷെ മോള് നഴ്സറി ആവുമ്പോ ഇങ്ങോട്ട് ഇങ്ങട്ട്‌വന്ന് അമ്മ അതുവരെ എന്റെ വീട്ടിലായിരുന്നു ഇപ്പ ഇവര് ഒറ്റക്കല്ല മക്കളെ പഠിക്കാനാവുമ്മ ഇങ്ങോട്ട്‌വന്ന് അപ്പോഅവ നി നാ ഒന്ന് നല്ല വീടായിരുന്നു ആറായിരം വാടക നല്ല സൗകര്യം ഉണ്ടായി അവര് പെട്ടെന്ന് അത് വിറ്റ് അപ്പൊ നമുക്ക് ദൂ ആ ഈ സമയത്ത് ഇടെ മറ്റേ ഇതെല്ലാം വന്നൊണ്ട് റൂമോന്നും ഒഴിവില്ല അപ്പൊ ഞമ്മന്നൊക്കെ അടുത്ത് കുഞ്ഞ് വൺ ടു ത്രീ ഇത് റൂമില്ലേ അങ്ങനത്തെത ഇപ്പം നിക്കുന്ന വെച്ച വേറെത് ദൂരാവും ഇതാവുമ്പോ ബസ് വണ്ടി വരുത്ത് ഇത് ഇവിടെ തന്നെ പക്ഷെ സൗകര്യം കുറവാണ് പക്ഷെ ബാക്കി മക്കളതും ആ സൗകര്യം തന്നേ നമ്മുക്ക് നിക്കാ പുറ വീട്ടിന്നോ ആരങ്ങും വന്നാ നിക്കാൻ കയില്ല പക്ഷെ ഇനിയിപ്പം മാറാൻ കഴയില്ല ഇങ്ങനെ മാറിക്കൊണ്ട് ഇവർക്ക് ഇവർക്ക് വാടകര റൂം കി തും ഓ അങ്ങനെ കിട്ടാ മാ
ജാട്ണ്ട്ലേ
ആഹ് അയ്യായിരം ആറായിരാെക്കെ അതു അതും ആറായിരം കൊട്ത്തിനെങ്ങും അവിടെ വെൽ വല്യ റുമ് വല്യ ഹാള് പിന്നെ ഒരു റൂമ് പോലെ അയ്ൽ അടുക്കളരണ്ട് ബെഡ്റൂം പോലെ പിന്നെണ്ടായി അത് അത് ഉമി
അത്ശരി ഉം ഉം വെള്ളോ വെള്ള ങ്ങനെ ലൈൻ വെള്ളാ
ആ മറ്റേ ആ മറ്റേ പൈപ്പ് വള്ളം
ഉം
ആ ഇനി അങ്ങനെ ഇരുന്നൂറ് അങ്ങനെ മാസത്തിൽ വരുന്നള്ളു വള്ളം ഇല്ലാത യാപ്പെടും
അത് ശെരി ഇന്ക്കും അതെ ത്രെ ലെയ്ൻ വള്ളാണ് പക്ഷെ ഞങ്ങക്ക്‌ തൊള്ളായിരൊക്കെ വെരൂട്ടോ മാസ് മാസം ബില്ല് മാസല്ല രണ്ടു മാസം കൂടുമ്പോ കറന്റ് ബില്ല് വരുന്ന സമയത്ത്
ഇല്ല അത് നമ്മക്ക് നമ്മക്ക് ആകെ ഇത്രോലല്ല അങ്ങനൊന്നും ഇതാക്കാനില്ലമ്മ മക്കള് ചെറുതല്ലേ അങ്ങനെ നൂറ് വട്ടൊന്നും രണ്ട് മക്കള്. മൂത്തത് പെണ്ണ് രണ്ടാമത്താണ്. ന്നെ ങ്ങനെ വെള്ളം മോളൊന്നില് മോന് എൽ കെ ജിയില് ഉം.. ചെറിയ മക്കള അതന്നെ രാവിലെ ആറു മണി ക്ക് എണീക്കും. അപ്പൊ വേ ഫുഡ് എല്ലാക്കി, ഏഴേ ഇരുവയിന് വിളിക്കാൻ തൊടങ്ങിയാൽ എ എന്റെ വസ്സിനയക്കാൻ കയ്യൂ
ആഹ ങ്ങട്ടൊക്കെ തീർന്നോ ജോലിയൊക്കെ തീർന്നോ?
ആഹ് എല്ലാം ക രാവിലെ ആയില്ലേ ഇനി മോന്റെ യൂണിഫോം അലക്കാൻ വെച്ച് ണ്ട് അതെർക്കി വെക്കണം എന്താച്ചാ നാളെ അയിന് ലീവ് ഇണ്ടോ എന്ന് പറയാൻ പറ്റൂലല്ലോ നല്ല മഴയാണെങ്കിൽ ചെലപ്പോ ലീവ് ന്നാ നമ്മക്ക് ഇതു വരേം ലീവ് കിട്ടീറ്റാ അതൊണ്ട് അല വെച്ചാല് ഇപ്പ ഒന്നായിട്ട് അ ലക്കിയിട്ട് ഉണക്കാനും കയിയി ല്ല പാട് ഡ്രസ്സ്‌ ഇതില് ഒണക്കാൻ കഴിയും
ആഹ് അതന്നെ
എന്നാ ശരിടി വിളിക്കാ
ഓക്കെ ഓക്കെ
ആഹ്